ആഹ് എന്തെടുക്കുവാ ഹലോ കേക്കാവോ
ആഹ് ഓഹ് കേക്കുന്നുണ്ട് നിഅക്ക്‌ കേക്ണില്ലേ ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ഉം നല്ല വിശേഷം പിന്നെടപോയിരുന്നോ
ഏഹ്
ന്തെടുക്കുആയിരുന്നു
എവടെ കെട്ക്കായിരുന്നു
ആണോ ഫുഡ് കഴിച്ചോ ആണോ എന്തായിരുന്നു ഇന്ന്
ഇന്ന് മീനന്നെ
ആണോ ആഹ് ശരി മഴണ്ടോ അഹ് ആഹ് അതെ അതെ എല്ലായിടത്തും നല്ല വെയില അതുകൊണ്ട് മഴയത്തൊണങ്ങാത്ത തുണികളെല്ലാം
ഓഹ് ഉണക്കായിരിക്കുല്ലേ ഇനി മഴ പെയ്യലൊടങ്ങുമ്പോ പിന്നെ ആഗതാവും
ആഹ് അതെ അതെ ആഹ് അതെ അതെ മഴയില്ലെങ്കി ഭയങ്കര വെയ്ല്
ആയി വെയ്ല്ന് നല്ല ചൂടുണ്ട്
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ്
രാവിലെ അലക്കിയിട്ടാലെ വെയ്ഇട്ട് ആഉമ്പഴേക്കു ഉണങ്ങി കിട്ടും
ആഹ് ഹ ആഹ്
അഹ് ആഹ്
ഫുഡയ്ച്ചോ
ആഹ് ഫുഡ് കഴിച്ചു ഇവിടെ ഉം മീനൊക്കെ ആയിരുന്നു
ആഹ്
ഏഹ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടാണോ ഉം ഉം ആഹ്
സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കലൊന്നുല്ല
ആഹ് ആഹ് ആഹ് ആഹ് അത്യാവശ്യം കഴിക്കണം ന്നുള്ളോണ്ട് ഒ ണ്ടാകുന്നു എഹ് എഹ് എഹ് എഹ് ഏഹ് ശരി കൃഷി അങ്ങനെയൊക്കെ ഉണ്ടോ
ഇല്ല അങ്ങൻത്തെതൊന്നുല്ല
കൃഷിയട എനിക്ക് കുറച്ച് പയർ അങ്ങനെ അല്ലാതെ വല്യ കൃഷ് ച്ചക്കായ ഒന്നുല്ല അങ്ങനെ ചെയ്യാനും വല്യ താല്പര്യന്നുല്ല
ആഹ് അഹ്
ഉള്ളതങ്ങ് നോക്കുന്നെന്നേ ഉള്ളു അങ്ങനെ
പുറമേ കൊടുക്കോ
പുറമേ കൊടുക്കാനൊന്നുല്ല ഇവിടെ ആവശ്യത്തിന് എടുക്കാനുള്ള മാത്ര ഉള്ളൂ
ആഹ്
ആഹ് അങ്ങനെ വല്യ കാര്യവായിട്ടൊന്നും അങ്ങനെ നോക്കാറില്ല ഉണ്ടാകുന്നതോണ്ട് അങ്ങ് പറിക്കുന്നു
ആഹ്
ഉം അങ്ങനെ വല്യ പരിപാലനങ്ങളും കാര്യങ്ങളുന്നുല്ല
ആഹ് അഹ്
ഏഹ് ഏഹ് പണികളെല്ലാം തീർന്നോ
ഓഹ് തീർന്നു
ന്നെ ഏഹ് ആണല്ലേ ആഹ് മഴയൊന്നുമ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും പണി പെട്ടെന്ന് തക്കും
ആഹ്
ആഹ്
എന്നിട്ട് എന്താ പണി അലക്ക
അല്ലല്ല ഞാനത് ഇവിടെ വെളി നിൽക്കുവായിരുന്നു അപ്പൊ ഒരു പൂച്ച കളന്ന് ഇങ്ങനെ ഇഷ് ചീറ്റ കിടന്ന് ചാടിക്കൊണ്ടിരിക്കവാണേ
ആഹ് അത് ഞാൻ നോക്കുവായിരുന്നു
ആഹ്
എന്തിനോ ഒന്നിനെ കണ്ടു അതിനെ പിടിക്കാനാ തോന്നുന്നു
ആഹ്
ഉം കിട്ടിയിട്ടില്ല അതെന്തിനാ പിടിക്കുന്ന നോക്കുവായിരുന്നു
ആഹ് ആഹ്
ഏഹ് പാറ്റ വല്ലതണോ തോന്നുന്നു
ഉം
ഭയങ്കരായിട്ട് കളിക്കുന്നൊരു പൂച്ചയാണെ
ഏഹ്
ആഹ് നല്ല ഒരണ ഒരു പൂച്ച എല്ലാരോടും ഈ പ്രദേശത്തുള്ള എല്ലാരോടും ഭയങ്ക സ്നേഹമുള്ള
ഏഹ്
ഉം ഭയങ്കര എനക്കായിരുന്ന് ഏഹ് ഏഹ് ആരുടെ വീട് തൊറന്ന്‌ കെടന്നാലും കേറിപ്പോവും
ഏഹ് അവിടെ ഒന്ന് ഫുഡ് എടുത്ത് കഴിക്കോ ചെലോരുണ്ടാവോല്ലോ
ആഹ് കള്ളപ്പ അങ്ങനെയൊന്നും കഴിക്ക്കേല അതിന് ഇങ്ങനെ ചുമ്മാ എല്ലാരേം വീടിന്റെ ഹാളിൽ വന്ന് നീണ്ട് നിവർന്ന് കെടക്കും കെടന്നിട്ടങ് പോകും
ശല്യൊന്നും ഇല്ലേയ്ക്കും ആഹ് ശല്യം ഉണ്ടാകുമ്പള് ആണ് നമ്മള് ബുദ്ധിമുട്ടാക ആഹ്
ആഹ് കതക് തൊറന്ന്‌ കെടക്കണ കണ്ടാ എല്ലാരുടെ എല്ലാവരുടെേയും വീട്ടിൽ ക കേറും
ആഹാഹ
ഏഹ് അങ്ങനെ നശിപ്പിക്കുവൊന്നുമല്ല എല്ലാർക്കും അറിയാവന്നോണ്ട് ഓടിച്ചു വിടിയേല
ആഹ്
ഏഹ് അതിനെ നോക്കി ക്കൊണ്ടിരിക്കുവായിരുന്നു കിട്ടിയില്ല
ആഹ്
വലിയ പൂച്ചയല്ല കുഞ്ഞു പൂച്ചയാണ് അതുകൊണ്ട് എല്ലാ എടേക്കൂടെ എടേക്കൂടെ കേറിപ്പോവും
ആഹ് ആഹ്
ഏഹ് അങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു വേറെ ഒരെണ്ണം ഉണ്ട്‌ എൻ്റെ കൂടെ
ആഹ്
അതൊരു ആരടത്തും പോവേല ആരോടും അടു അടുക്കാത്തൊരു പൂച്ചയാ ഉം പൂച്ചേന ഒക്കെ ഇഷ്ട്ടാണോ
ആഹ് അങ്ങനെ ഇവിടെ അങ്ങനെ അടുപ്പിക്കാറില്ല ഇല്ല ഇല്ല ഇവിടെ ഇങ്ങനെ പൊറമേന്ന് കാണന്നല്ലാതെ അടുപ്പിക്കാറില്ല
ആഹ് ശരി എനിക്ക് ഭയങ്കര ഇഷ്ട വീട്ടിലില്ല പക്ഷെ ഇവിടെ ഇല്ല അടുത്ത വീട്ടിലെ പൂച്ചയ വീട്ട് ഞാൻ വളർത്തുന്നില്ല പൂച്ചേനെ അല്ല ഞാന്
ആഹ് ആഹ്
ഉം ഇമക്ക് അടുത്ത വീട്ടില ആയതുകൊണ്ട് നോക്കിയിരിക്കുന്ന പൂച്ചേനെ പക്ഷെ ഇഷ്ടമാ കുഞ്ഞി പിള്ളേരു ഉള്ളതുകൊണ്ട്
ആഹ്
പൂച്ചനെ അവൾ എടുത്തോണ്ട് നടക്കും
ആഹ്
ആഹ് അതന്നെ വളർത്ത്ണില്ല അവടെപ്പ വേറൊന്നുല്ലേ പട്ടി അങ്ങനൊന്നുല്ല ആഹ് അ ആ ആ ആഹ് ശരി പിന്നെ
പിന്നെ എന്താ നീ എന്താ വൈകുംന്നേരം സ്നാക്സ് എന്തേലും ഇണ്ടാക്കോ
സ്നാക്ക്സ് അവല് അവല് അറിയോ
ആഹ്
ആഹ് അവല് പഴം ഇരിപ്പുണ്ടാര്‌ന്നേ
ആഹ്
അപ്പ അത് വി കൊലേ വെട്ടേ കൊലേരുന്നു അപ്പം രാവിലെ പഴും ഉപ്പ്മാവ് ഉണ്ടാക്കി
ആഹ്
അപ്പി അങ്ങനെ പഴം തീർക്കാണ്ള്ള ഇതില അപ്പ വൈകി മറ്റേ രാവിലെ നനച്ച് കൊടുക്കുവാണെങ്കി പഴം കുട്ടി കഴിച്ചോളൂ പിന്നെ അല്ലാതിം കഴിച്ചോളും ഇഷ്ട തീരാൻ താമസൊന്നുല്ല
ആഹ്
ആഹ് പഴുത്ത് കിട്ടാമതി
ആഹാ
അതിനുവേണ്ടി അതുകൊണ്ട് വൈകിട്ട് അവൽ നന അവിടെ എന്താ
ഇവടെ ബേക്ക്റി എന്തേക്കിലും
ആ ആഹ അങ്ങനൊന്നും ഉണ്ടാക്കില്ല
അല്ല അങ്ങനെ പൊതുവേ ഞാനൊന്നും ഉണ്ടാക്കലില്ല
ആഹ് അഅ് ശരി ഇവിടെ അങ്ങനെ ഉ അധികം ഉണ്ടാക്കാറില്ല ഇങ്ങനെ മേടിക്കുന്നാ പതിവ് പിന്നെ ഇന്ന് പഴം ഉള്ളോണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനോർത്തു
ആഹ്
വല്ലപ്പോഴു ആയതുകൊണ്ട്
ആഹ്
ആഹ് ഒ ചലപ്പോ ഒള്ളോണ്ട് കഴിക്ക ഇല്ലാത്തപ്പോ ചോദിക്കും
ആ ആഹ്
ആഹ് ഇല്ലേന്ന് ചോയ്ക്കും
ആഹ്
ഉം പണിയെല്ലാം കഴിഞ്ഞ ആ നേരത്തെ കഴിഞ്ഞാള്ളോ ല്ലേ അ ആ ആ വേറെന്താ
പിന്നെന്താ അങ്ങന പോണു നീ ഉച്ചക്കത്തെ ഫുഡന്നെണോ രാത്രിയക്കും
ഒരു ഉച്ചക്കത്തേന് ഫുഡല്ല വേ വൈകിട്ടത്തേന് വേറെ വെക്കും
വേറെന്നറഞ്ഞാ ചോറ് ന്നെണോ
ചോറന്നെ വെക്കും
ഓ അപ്പോ കറിയൊക്കെ സപ്രറേറ്റ് ആയിറ്റ്‌ വേണോ വേറെ വേണോ
നച്ചാ സാധാരണ പകല് വെക്ക്ന്ന കറിതന്നെണ് പക്ഷെ ഇന്ന് ഉൂച്ചക്ക് തെന്ന അത് തീർന്നു പോയായിരുന്നു
ഏ അന്തിനാ വേറെ വൈകുന്നേരം വേറെ ചോറക്ക്ണേ
ഇന്ന് മൊത്തത്തി ഞങ്ങൾ ഇന്നലെ അധികം ചോറാ വെച്ചത്
ആഹ്
അധികം ചോറ് വെച്ചൊണ്ട് ഇന്ന് ഇന്നത്തേനും കൂടി ഉണ്ടാരുന്നു ആഹ് ഇല്ലല്ല എന്നും വെക്കേല ഇന്നലെ ഞ കൊറച്ച് ഗസ്റ്റ് ഉണ്ടാരുന്നു എന്തോ അപ്പൊ അങ്ങനെ വെച്ച ആഹ് വേറോക്ക ഇ ഞാനങ്ങനെ ഞാൻ മൊ മൊത്തത്തിൽ എളുപ്പ പണി ചെയ്യുന്ന ആള ആഹ് രണ്ടു നേരം ഒന്നും പണിയുന്ന അങ്ങനെ ഇഷ്ട ഇഷ്ടള്ള കാര്യല്ല ഇതിങ്ങനെ സാഹചര്യം വീട്ടില് അങ്ങനെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു
ആഹ്
ഇപ്പം അങ്ങനെ വന്നപ്പോ ഫുഡ് അധികം വെച്ച് ബ ബാലൻസ് വന്നായിരുന്നു അത് പിന്നെ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു
പ്പ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കി
സ്പെഷ്യല് ചിക്കൻ മേടിച്ചു പിന്നെ ഞങ്ങള് ച അവിടെ ചക്കയൊക്കെ കിട്ടുവോ
ആഹ് കിട്ടും
ആഹ് ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ചക്ക ഇട്ടു ഞങ്ങ എല്ലാരും കുടെ
ആഹ്
ഒരു പണിയായിരുന്നു ചക്കയ്ക്ക ഒത്തിരി പേര് വേണല്ലോ പണിയാൻ
എങ്ങനെ കൂട്ടാന ആക്കാതെ വർക്കെ
വറക്കയല്ല നമ്മളിങ്ങനെ ചക്ക പുഴുങ്ങ ചക്ക് അങ്ങനെ എന്താ ആഹ് തേങ്ങയിട്ട് ആഹ് അപ്പൊ ച ആഹ് അത്ന്നെ തേങ്ങ ഇട്ട് വന്ത് ഇങ്ങനെ കുഴച്ചെടുത്തല്ലേ
ആഹ് ആഹ്
ആഹ് അപ്പൊ അതിന് അപ്പൊ അതിന് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിരുന്നു മീൻ തീർന്നു ഇനി ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോ വൈ ചോറൊക്കെ വെച്ച്
ആഹ്
വെക്കാന്ന് ഓർക്ക ചിലപ്പം ചപ്പാത്തിയാണെങ്കിൽ എളുപ്പണിക്ക് അങ്ങനെ നോക്കും
പക്ഷെ ചപ്പാത്തില്ലേ പാര് ചോറ ആവുമ്പോ നമുക്ക് അടുപ്പില ടാ വെച്ചാ പോരെ ചപ്പാത്തി വരത്തിണ്ടാക്കെ എത്ര പണീണ്ട്
ആഹ് കൊണ്ട് പക്ഷേനിക്ക് ഒത്തിരി വേണ്ട ഞങ്ങ പിള്ളേർ മാത്രേ ഉള്ളത്കൊണ്ട് ഒരു ഒരു നാലഞ്ചെണ്ണത്തി നിക്കും
അത്ര മതിയോ
അത്ര മതി ഞ്ഞിപ്പ അവരെ ഒരെണ്ണ ഒക്കെ കഴിച്ചെങ്കിലും ഉള്ളു ഏഹ് രണ്ടാമത്തെ ആൾ ഒന്ന് തിന്നെങ്കിലേ ഉള്ളൂ
ആഹ് ചെറിയ മക്കളാ
ആഹ് ചെറിയ മക്കളാ
ആഹ്
ആഹ് പ്പോ മൂത്ത ആളും രണ്ടെണ്ണം കഴിച്ചാൽ അത്രയും പിന്നെ ഞാനും രണ്ടെണ്ണം ഒക്കെ കഴിക്കും കുള്ളൂ ഇട്ട തന്നെ അങ്ങനെ അധികം കഴിക്കാറില്ല
ആഹ്
അതൊണ്ട് ചപ്പാത്തി എളുപ്പ പണിയാണ്
എൾപ പണിയാണ്
ആഹ് കറി ഉള്ളോണ്ട്
ആഹ് ചിക്കൻ കറിയൊക്കെ ഉണ്ടായ രസാണ്
ആഹ് അതെ അതെ അതെ അത് കറിയായിട്ട് കൂട്ടന്നും ഇഷ്ടല്ല ഫ്രൈ ആണെങ്കില്
ആഹ്
പിന്നേ കൂട്ടും പക്ഷെ എനിക്ക് ചപ്പാത്തിക്കെല്ലാം ആഹ് ചാറ്
അപ്പൊ പിന്നെ ഒഴിച്ച് കറി കഴിക്കാന ഒന്നും ഉണ്ടാവില്ല
ഞാൻ എനിക്ക് ചാറ വക്ക ഞൻ ചാറായിരിക്കു അതിന്ന എടുത്ത് രണ്ട കക്ഷണം വറത്ത കൊടുക്കും അവർക്ക് അങ്ങനെ കുഴപ്പല്ല അവിടെ ഇഷ്ടാണോ അതൊക്കെ
ഓ ഇഷ്ടമാണ്
ആഹ ആ ആ അതുകൊണ്ട് ഇന്ന് അങ്ങനെ എന്തെങ്കിലും എളുപ്പപ്പണി നോക്കും അവിടെ എന്താ വീട്ടത്തേന് അപ്പം
വേഗ ഉച്ചകത്തെ ചോറ്ന്നെയ
ആണല്ലേ
ഞാനൊന്നും ഉണ്ടാക്കല ഒന്നുമല്ല എന്തെങ്കിലും നിങ്ങള് പറഞ്ഞ മാതിരി എന്തെിലും കുറവുണ്ടെങ്കില്
ആഹ ആഹ
നല്ലാതെ
ആ ശരി അങ്ങനെ അപ്പൊ പകല കൊണ്ട് നമ്മുടെ പണി ത തീർന്നോളൂല്ലോ
ആ
എപ്പോഴെപ്പോഴും പണിയെന്ന് എനിക്ക ഇഷ്ടമില്ല
ആഹ
ഒറ്റയടിക് പണി തീരണം
ആ
ഹേ ഇല്ലെങ്കിൽ പിന്നെ പെൻഡിങ് ആകുമ്പോഴും മടിയാണ് ആ എപ്പോഴും തീരുന്ന അതേ സമയത്ത് തീർന്നില്ലെങ്കി പിന്നെ തീരാനും പാടാ
പ്രയാസ
ആ പിന്നെ പാടാവും
ആ
ഏർ അതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും വൈകിട്ട് അങ്ങനെ എപ്പൊഴുമെപ്പൊഴും വെക്കലില്ലാത്തൊണ്ട്
ആ
ആ പിന്നെ ട്യൂഷൻ രണ്ട് പിള്ളോരും കൂടെ വരുവേ
ഏ് നിങ്ങളാ നിങ്ങള ഇടത്ത് കൊടുക്കല്?
ആ ഞാൻ ട്യൂഷൻ എടുക്കും അപ്പൾ അവരും കൂടെ വന്നയ്കഴിഞ്ഞാൽ സമയം കിട്ടില്ല എന്തോ?
എത്രാം ക്ലാസ്സില്?
പത്താം ക്ലാസ്സ് പത്തിലുണ്ട ഓൺലൈന ഒക്കെ ആയിട്ടും എടുക്കുന്നുണ്ട്
ഓ
ആ അപ്പൊ വന്ന് പഠിക്കുന്ന പിള്ളേരും ഉണ്ടേ അവരും ഇബടെ വന്ന് കഴിഞ്ഞാൽ ഇനി നാല് മണിക്കത്തെ പരിപാടി അങ്ങനെ ഒന്നും നടക്കേല്ല
ആഹ് വൈകുന്നേരാകും വരല് സ്കൂൾ കഴിഞ്ഞിട്ട്
വൈന്നേരാവും ഓൺലൈൻ ഉള്ളവർക്ക് രാത്രിയിലെടുക്കും
ആഹ്
ആ അങ്ങനെ അപ്പം നാല മണിയോണ്ട് കൂടി പ പണിയൊന്നും തീർന്നില്ലെങ്കില് പിന്നത്തെ പണിയെല്ലാം കണക്കാവും
ആഹ
അതോണ്ട് പെൻറിങ്ങ് വെച്ചാൽ ഭയങ്കര പാടാണ്
ആ
ഏ അതുകൊണ്ട് മാക്സിമം നേരത്തെ തീർക്കാനേ നോകൊള്ളൂ
ആ
ആ അവിടെ എല്ലാം കഴിഞ്ഞോലെ ല്ലേ
ഉം ഉച്ച മയക്കം ഉണ്ടാവാറുണ്ടോ?
വേറെ എവടെം പോകാനൊന്നും ഇല്ലെങ്കില് ഉച്ചക്ക് കിടന്നുറങ്ങും എന്നാ ശരിയേ
ആ ഓക്കെ ന്നാ